ഹലോ
കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് പിന്നെ ഇഹ് എന്താ രാവിലെ മഴാ വീണ്ടും പെയ്യാൻ തുടങ്ങി
ഒരു ശക്കലം സൗണ്ട് ഫോൺ
ഉം
ച്ചിരി സൗണ്ട് കുറവാണോ എന്ന് ചെറിയ സംശയം ഞാൻ പറയുന്നെഹ് നല്ലോലെ കേൾക്കാവോ
ആഹ് കേക്കാം ഞാൻ പറയുന്നയോ
പക്ഷേ സഹസ് സൗണ്ട് ഇച്ചിരി കുറവാ
ആണോ ഇപ്പഴോ കേക്കാവോ
ഇൻ കേൾക്കുന്നുണ്ടോന്ന് ചോയ്ച്ചാ കേൾക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് ശകലം കൊറവാ കൊഴപ്പവില്ല പറഞ്ഞോ
മഴ പെയ്യുന്നോണ്ടുള്ള പ്രശ്നമായിയിരിക്കും
ആഹ് ആയിരിക്കുംടാ ആയിരിക്കും ആയിരിക്കും എത്ര മക്കളാ
തുടങ്ങിയത് ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തോ ഒരാളാ ഒരാളാ എന്ത് പറ്റി അവിടെ രാവിലെ ബഹളവാണല്ലോ
അത് കേക്കാവോന്നല്ലവോലെ
ആഹ് നല്ലവോലെ കേക്കാം ക കീ കീന്ന് പറഞ്ഞ് രണ്ടു രണ്ട് പേരുണ്ടന്ന് തോന്നല്ലോ മൂന്നുണ്ടോ ഓ ഹോ ശരി കേക്കാം എല്ലാം കൂടല്ലം കാ ക്ക കെട്ന്ന് കാക്കക്കൂട്ടി കല്ലെറിയുമ്പോം ബഹളം വെക്കുന്ന പോലെ
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഫോൺ ഒര് ശകലം ഫോൺ ഒരു ശകലം മാറ്റി വെക്കാൻ ഹെഡ് സെറ്റ് കുത്തിയെക്കുവാണ്
ആഹ് ആഹ് ആഹ് ആഹ് ഹാ എന്തിനാ രാവിലെ ബഹളം വെക്കുന്നേ
അവര് ബഹളം വെക്കുന്നതല്ല
ഉം ഉം
ടി വി വെച്ചിട്ടുണ്ട് ടിവി ടെ പാട്ട്
ആഹ് ഹാ ഹാ ഹാ അഹ് ആഹ് ടി വി ഇതുകൊണ്ടാക്കുമ്പോ നല്ല തലവേദന ആയിരിക്കുവല്ലോ
ടി വിടേതുണ്ട് മൂന്ന് പേരുടെ ണ്ട് പിന്നെ ഞാൻ സംസാരിക്കുന്നതു ണ്ട്. വണ്ടി പോവുന്നേന്റെണ്ട് ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല.
അതെ അതെ എല്ലാം കൂട്ടായപ്പൊ ഒരു പ്രാന്താലയം മതിരില്ലേ എന്നരു ടൈഗർ ബാമും ഗുളികെയൊക്കെ കര്തിക്കോണംല്ലോ മൂന്നു പേരു ഉള്ള ദിവസല്ലേ നാളെ ഇന്നും. ആഹ്. അലച്ച് അലച്ചലച്ചലച്ചലച്ച് വെ രസ്സവായിരിക്കും എല്ലാരും കൂടെ ആവുമ്പം.
ഉം രസവാ നമ്മക്ക് ഇരിക്ക്യാനും കെടക്കാനും നി ക്ക്യാനും ഒക്കെ ഭയങ്കര രസവാ.
ഭയങ്കര ബാ പക്ഷെ ഇത്ങ്ങള് സ്കൂളോട്ട് പോയി കഴിയുമ്പോ ആ വീടങ്ങ് ഭയങ്കര മൂകതയായിരിക്ക്യും. അപ്പൊ നമ്മടെ സമയം പോവത്തൂ ല്ല. അന്നേരം ഓർക്കും അയ്യോ ലവര്ണ്ടായിര്ന്നെങ്കി എത്ര നന്ന് ഒന്ന് വന്ന് എങ്കി പക്ഷെ നേരി ക ണ്ട് കയ്ഞ്ഞ എന്താ പറയാ കീ രീം പാമ്പും പോലെ അമ്മയും മക്കളും അല്ലെങ്കി അച്ഛന്മാരുക്കെ ആയിട്ട്. ആ ക്ഷെ ഇല്ലെ ഇല്ലെങ്കില് ആ ഭയങ്കര മൂകത ആയിരിക്കും.
ഉം.
പിന്നെ എന്താ? ആ ചക്കേം മ ചക്കേം ചീനിം ഒന്നും ഇല്ലേ?
ചക്കെം ചീനിം ഒരു കഷ്ണം തപ്പം സത്യം പർഞ്ഞ ഇരിപ്പുണ്ട് വേണേ വേയിക്കാം.
ആ ആ ആ അല്ല എല്ലാരും ഒള്ള ദെവസാണല്ലോ. ഇതെല്ലാം ചെലവാവുന്ന കൂടുതലും മഴ ഒന്നാത് കാര്യം മഴ പിന്നെ കൊർച്ച് മീൻ മേടിക്ക്യാൻ. പ്ലാനുണ്ടെന്ന് പറഞ്ഞു പ്പൊ മീനും കപ്പയും കൂടെക്കെയാവുമ്പങ്ങ് സെറ്റായികോളും. മ് മ് പുള്ളേര് കഴ്ക്കോ അവർക്കി ഷ്ടമാണോ കപ്പയൊക്കെ?
ആ പിന്നെ അവർക്കങ്ങനെയുള്ള സാധനത്തിനോടൊക്കെ വലിയ താല്പര്യവാ.
ആണല്ലേ ആത് നല്ല കാര്യാ അതൊക്കെ നല്ലെയല്ലേ വെഷം ഇല്ലാത്ത സാധനങ്ങളല്ലേ ഇപ്പം പിള്ളേർ ക്കൊന്നും അറിയത്ത് പോലുല്ല കപ്പ എന്തുവാ ചക്ക എന്തുവാന്നൊന്നും. എല്ലാർക്കും മന്ദിയും കുന്തിയൊക്കെ മതിയല്ലൊ.
അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതാണ് ഏറ്റവും നമ്മടെ ഇപ്പഴ്ത്തെ തലവേദന.
ആണ് എന്തോ പേര് ഈ പേരൊക്കെ ആര് ഇങ്ങനെ പറ പടച്ച് വിടുന്നോ എന്തോ. മന്തി, ശവർമ്മ, ശവായി എന്തൊക്കെ ഇത്.
മണോണൈസ്.
ആഹ് അതാണ് ഏറ്റവും വെഷം എന്ന നമ്മള് വീ ട്ടിലുണ്ടാക്കിയിട്ട് അന്നേരം തിരിഞ്ഞ് ബ്ലാ ബ്ലാന്നൊക്കെ കാണിക്കിന്നെ കാണാം. അമ്ലള് മറ്റേ മുട്ടയൊക്കെ ഇട്ട് അടിക്ക്യുവല്യേ. കടയി കിട്ടുന്ന എന്തുവ അവര് പിന്നെ എന്തെങ്കിലും സ്മെല്ല അടിക്ക്യായിരിക്കാൻ എന്തെങ്കിലും കാണുന്നില്ല മാത്രമല്ല സ്മെല്ല റിയാരിക്കാൻ എന്തെങ്കിലും ചേർക്കുന്നുണ്ടായിരിക്കും ഇന്നലെ ഞാ ണെങ്കിൽ ഞാന് എ പൊർത്തൊന്ന് പോയിട്ട് വീട്ടിലോട്ട് വരുവാര്‌ന്ന്‌ അപ്പൊ ഒര് മന്തി മന്തി ആ അൽഫാം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാട്ടോ യ്യോ ആ വഴി വരുമ്പം ആ കട ഫുള്ളില്ലേ കുന്തിരിക്ക്യൻ പൊകച്ച മാതിരി പോകയാ. സ്മെല്ലോ റോഡിക്കൂടെ പൊവ്ന്നോ റെ മൂന്തേക്ക് കൊ വരെ പൊകയാ അപ്പം ഭയങ്കര സ്മെല്ല് അ എനിക്കാണെങ്കി ഇത് കേക്ക്ന്നത് ഇഷ്ല്ല ഞാൻ ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാറില്ല അപ്പം ഞാൻ വീട്ടീന്ന് കറച്ച് നമ്മടെ വടക്കുംപുളി ഉണ്ടല്ലോ അത് എടുത്തോണ്ട് വരുവായിരുന്നു. അപ്പൊ ഇപ്പൊ മഴായോണ്ട് ഒണക്കാൻ പാടല്ലേ അപ്പൊ നമ്മൾ ഈ പുകയ്ക്കണോല്ലോ അടുപ്പി വെച്ച് പുകയത്ത് വച്ചിട്ട് വേണം ഇത് വാട്ടിയെടുക്കാൻ. അത് ഞാൻ പറയുകയും ചെയ്ത് എന്തിനാ നമ്മൾ വെറുതെ വിറക് എടുത്തിട്ട പോയി ന്നെ ആ കടയിലോട്ട് ഇച്ചിരി നിരത്തി വെച്ചാ ഇതും വാടിക്കിട്ടും. കാരണം അത് മോതിരി പോകയല്ലേ ദൂരേന്ന്. വരുമ്പല്ലേ സി പണ്ട ഇത്തെ സിനിമയിലൊക്കെ എന്താ പ്രേതം വരുമ്പോ പൊകയിടത്തില്ലേ. അത് അത് മാതിരി ഇ അന്നരം അച്ഛനും മോനൂടെ ചിരിക്ക്ന്ന് ഇത് കേട്ട്.
ഉം അവര്ടെ പൊകയിടിൽന്റെ കാര്യോന്നും പറയണ്ട
മ് കുന്തിരിക്കൊന്നും കത്തിച്ചാ പോലും ത്രേം പൊകിതെങ്ങനെ പൊകക്ക്ന്ന അന്നരം ഹസ്ബൻറ് എന്നോടത് കേട്ടിട്ട് പറയാണെ ഇത് ഞാൻ സീരിയസായിട്ട് പർഞ്ഞമാതിരി ഇത് അയ്നകത്ത് കൊണ്ടേച്ചാ കരിഞ്ഞു പോവും ഞാമ്പർഞ്. അടുപ്പിക്കൊണ്ടിടുന്ന കാര്യല്ല ഞാൻ പർഞ്ഞെ ആഹ് കടേടെ തെങ്കിലും ഒര് ഭാഗത്ത് ങ്ങനെ നെരത്തി ഇടാന പർഞ്ഞത് കീറീട്ട് ഉം അങ്ങനത്തെ എന്തോ എന്തോ പൊറത്തോട്ടെറങ്ങണതൊക്കെ കാണണമെങ്കി എന്തൊക്കെയാ
അയ്യടാ പൊറത്തോട്ട് അല്ല പ്പൊരു കാര്യം ണ്ട് നമ്മളും നമ്മടെ മൊട്ടേടെ സാധന ഇവർക്ക് പിടിക്കുന്നില്ലാന്ന് പർഞ്ഞാലേ അതിനകത്ത് കാര്യുണ്ട്
ഒന്നാത് അവര് കാണുന്നു നമ്മളഹ് ചെയ്യ്ന്നെ
നമ്മളത് ചെയ്യുന്നത അവര് കാണുന്നു
ഉം
ബാക്കിള്ളവർ ചെയ്യുന്നതെന്തവാന്ന് നമ്മള് കാണുന്നില്ല
കാണുന്നില്ല ചെ പ്പം എന്താ പറയാ ഈ ചെയ്തോണ്ടിരിക്കുമ്പം ഇച്ചിരി വിയർപ്പൊഴുകുവാന്നെങ്കിൽ അത് തിനകത്തിട്ട് ആഹ് ഉപ്പിന് പകരതൊക്കെ ആയിരിക്കും ചുമ്മ ജസ്റ്ന്ന് ജോക്കോലങ്ങനെ ചെയ്യുന്നവര് കാണായിരിക്കുംല്ലേ
അല്ലഹ് അയ്പ്പൊ ഈ പൊറോട്ടൊക്കെന്ന് പർഞ്ഞാലും ഭക്ഷണത്തിലേറ്റു എല്ലരും തന്നെ കഴിക്കുന്ന ഒരു സാധനല്ലേ
ആഹ് മട്ക്കാത്തൊരു സംഭവ
അഹ് മടുക്കാത്തതും എല്ലാർക്കും ഇഷ്ടഉള്ളതും എല്ലാവരും എപ്പഴും ആഹ് എത്രെ എങ്ങനേ ഉണ്ടാക്കുന്നയാ എന്ന ചെയ്യുന്ന്യാ ന്ന് പറഞ്ഞാലും എല്ലാരും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കുന്നൊരു സാധനവാ അത് പക്ഷെ അതൊണ്ടാ ക്കുന്ന വൃത്തികെട്ടെല്ലാ കൈയ്യിട്ട് ഞെരടി പീച്ചി നഖം വെട്ടിയോ വെട്ടിയില്ല്യോ കാണുന്ന തല്ലയിട്ടു ഇവര് ഈ ദോശക്കയ് ഈതൊ ഇത് പരത്തുന്നടോ ഈ എണ്ണ പര സത്യത്തിൽ നമ്മളതൊത്തി കടന്ന് ചിന്തിക്കണ്ടേ എന്നാന്ന് ചോയ്ച്ചാ നമ്മളെന്നും വൃ ത്തിയാക്കി തൊടച്ച് വൃത്തിയാക്കി ചെയ്തു വെച്ചേച് രാവിലെ എല്ലാം കെടന്ന് രാവിലെ എഴുന്നേക്കുമ്പോം ഈ പല്ലിയൊക്കെ കേറുന്നതും പല്ലിയുടെ അപ്പി പാറ്റ പാറ്റാടെ പോക്കു വരവുകൾ എല്ലാം നമ്മള് കാണുന്നെ ല്ലേ
ഉം ഉം ഉം അത് നമ്മളതൊന്നും ചിന്തിക്കത്തില്ല അന്നേരം ന്താ പറയാ നമ്മളെന്തായാലും വീട്ടിൽ മായം ചേർക്കാതൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണവും പൊർത്ത് മായം ചേർന്ന് ണ്ടാക്കുന്ന ഭക്ഷണം തമ്മിൽ ഡിഫറന്റ് ണ്ട് കാരണം നമ്മൾ ണ്ടാക്ന്ന കൊറച്ച് ടേസ്റ്റ് കുറവ് വാണം പക്ഷെ ടേസ്റ്റ് കുറവ് ണ്ടെങ്കിലും അത് ഗുണമേെന്ന് കാണും കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടെന്തായാലും വൃത്തി ഹീനമായിട്ടും വൃത്തി എന്താ പഴകിയ മസാലകളൊന്നും എന്തായാലും ഉപയോഗിക്കത്തില്ല അതേ സമയം കടകളിൽ അങ്ങനല്ല വൃദ്ധല കൊള്ള ലാഭം മതി അവർക്ക് ബാക്കിയുള്ളോരെ ആരോഗ്യം നോക്കണ്ട ആവശ്യം ഇല്ലല്ലോ
ഇപ്പൊ പിള്ളേര് മനോണൈസ് ആഹ് പിന്നെ ഉണ്ടാക്കുന്നെന്ന ഞാനതാ പറഞ്ഞു വന്നതെ ന്തെ ന്ന് ച്ച മയോണൈസ്ണ്ടാക്കുന്ന സമയത്ത് അത് അവര് അത് കാണുന്നത് കൊണ്ട് വർക്ക് ഇഷ്ട പ്പെടുന്നില്ല ന്ന് പറയും അതേ സമയം അതൊരു പാത്രത്തിലാക്കി കടേൽന്ന് മേടിച്ച് വന്ന് കൊടുത്താന്ന് പർഞ്ഞാ അവർക്ക് ഓക്കെയാണ് എന്ത് കൊള്ളുകേലെന്ന് പറഞ്ഞാലും അവർക്ക് ഓക്കെയാ
വീണ്ടും വീണ്ടും വേണോന്നാ പറയുന്നെ അപ്പൊ നമ്മള് ക്കോയ് വീട്ടി ചോയ്ക്കുമ്പം വേണ്ട അതുവന്ന് എല്ലാരും നമ്മള് ത്യം പർഞ്ഞ നമ്മള് തന്നെ അയ്നൊരു ത്തരവാദ്യയ കാരണം നമ്മൾ അറിഞ്ഞോണ്ട് വെഷം മേടിച്ച് കൊടുക്കുവല്ലേ
അതേപോലെ ഇപ്പ ഈ എണ്ണക്കകത്ത് കോരുന്ന പലഹാരങ്ങളിലൊക്കെന്ന് പറ പറഞ്ഞാലും അപ്പൊ അപ്പൊ ഒഴിക്കുന്ന എണ്ണയൊന്നും അല്ലല്ലോ
അല്ല അത് അത് ടേസ്റ്റ് കാരണം പല ഏഹ് പലഹാരങ്ങളു ണ്ടാക്കുന്നെയാ ഉണ്ടാക്കുന്നെയാ അപ്പ അതിന്റെ എല്ല മസാല ചെല്ലുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോ ടേസ്റ്റും കൂടുന്നു നമ്മളും നമ്മളും സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം പറയാ നമ്മള അതിനന്റെ ഒരു അടിറ്റ് തന്നെ ഈ മോനൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വിള കേയറാൻ പോന്ന വിളിച്ചിട്ട് വരുമ്പോൾ അയാൾക്കേ ഒരു കടി ഒരു പ്രത്യേകം നമുക്കൊരു പ്രത്യേകം നമ്മള് പറഞ്ഞു വിടും മേടിച്ച കൊണ്ട് വരണേ അറിയാൻ കൊള്ളില്ലന്ന് എങ്കില് നമുക്ക് വീട്ടില് അത് ഉണ്ടാക്കാൻ വയ്യ ഇ ആവുമ്പോ എന്താ പൈസ കൊടുത്താ മതിയല്ലോ കിട്ടുവല്ലോ
അതെത് പറതല്ല പോലെ പറയുന്നു
ഇപ്പൊ നമ്മള്
കേട്ടുന്നുണ്ടല്ലോ അല്ലേ
എന്തോ
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ
കൊറച്ചങ്ങ് വിട്ട് കൊറച്ചങ്ങ് ഗ്യാപ്പ് ഇട്ട് കേക്കന്ന് ഫോണിങ്ങും വോയിസ് അങ് കേൾക്കുന്ന മാതിരി
എപ്പഴോ
ആ ഇപ്പൊ അടുത്ത് കേക്കാം എന്തുപറ്റി മാറ്റി വെച്ചിട്ട് സംസാരിച്ചായിന്നോ
മാറ്റി വെച്ചിട്ട് സംസാരിച്ചല്ല ഞാനൊന്ന് ഫോൺ ഒന്ന് താഴെ വെച്ചതാം
ആണോഹാ എന്താ ആഹാരം കഴിക്കാനാണോ വന്നേ പല്ലൊക്കെ തേച്ചിട്ട് കൊടുക്കാ ഒരു വശത്ത് ഇരുന്നോ
എല്ലാരും ആഹ എല്ലാം ഓരോ സൈഡ നമ്മള എങ്ങനെ കൊടുക്കുവാണെങ്കിൽ
ഉം
ആ
ആഹ് ആഹ് ആഹ് ആാഹ് എന്തുണ്ട് പരിങ്ങിഞ്ഞീക്ക് എന്താ തൈരൊക്കെ ഉണ്ടോ
അങ്ങനെയല്ല എനിക്ക് സത്യം പറഞ്ഞാ പഴയം തന്നിയ ആയിട്ടല്ല ചോറ് തിളപ്പിച്ചു
ആഹ്
ചോറ് തിളപ്പിച്ചു അത് ഇച്ചിരി ചത്തം കറിയുടെ ഒരു സക്കേലം ചാറുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹഹ്
അപ്പൊ അത് ക്ഷ്ണം ഇല്ലായിരുന്നു അതിനകത്ത അപ്പ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി മീൻ വരുവായിരുന്നെങ്കിൽ മേടിക്കായിരുന്നു
ആഹ് ആാഹാ ആ അല്ല ഇപ്പൊ രാവിലെ എന്തായാലും ഇനിയിപ്പ മീൻ കറി വെച്ചിട്ട് എളുപ്പല്ലല്ലോ അപ്പ എന്തേലും കൊടുക്കണ്ടേ എന്നന്താ പിന്നെ തിളപ്പി ചൂറ്റ ഉണ്ടായിരുന്നല്ലോ അതങ്ങ് വെള്ളം ഒഴിച്ച് ചരി ചമ്മന്തിയോ ഉപ്പൂർ ആഹ അതാ അത ഞാൻ മുമ്പേ നേരത്തെ ചോദിച്ചതാ നമുക്ക് വിശ്വസിിച്ചച്ച് കൊടുക്കാൻ പറ്റത്തില്ല നേരത്തെ ഒന്നും അങ്ങനെയുള്ള പ്രശ്നൊന്നുമല്ലല്ലോ
ഉം
ഒന്നും ഇപ്പം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല പിള്ളേർക്കെല്ലാം അലർജിയും മറ്റു പ്രശ്നങ്ങളും
നമുക്ക് ചെറിയ ചൂടുള്ളത് കൊണ്ട് ചെറിയ ചൂടുള്ള ചെറിയ തണുപ്പള്ളത കൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകവാണെങ്കിൽ ചോറായിട്ട് ഒരു ചെറിയ ചൂടുമായും കൂട്ട കൊടുക്കാമല്ലോ
ആ അത ശെരിയാ എങ്കിൽ ശരിയ ഞാൻ വിളിക്കാവേ ആ ഓക്കെ